ഹലോ
കേക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
എന്തെല്ലാണ് വിഷ വർത്താനങ്ങള് സുഖമാണോ
നല്ല ആഹ് സുഖമാണ് അവിടെയോ
ഇവ്ടേയും സുഖായിട്ട് പോവ്ന്ന് മഴയെക്കെണ്ടോ
ഓഹ് മഴ ഉണ്ട് ചെല ടൈമിലാെള്ളു ഭയങ്കര മഴയായിട്ടില്ലാ എടെക്കാെന്ന് പാറി പോകുന്നു അങ്ങെനെ
അതേൽ അതെ ചായെക്കെ കുടിച്ചോ വൈകിട്ടെത്തെ ചായപ്പല
ഓഹ് ചായ കുടിച്ചു ചായാ കടി നമ്മള്ന്ന് ഇന്ന് നമ്മള് നെയ്യപ്പാണ് ചുട്ടത് നമ്മള് വെയ്കുന്നാരം ഈ മയത്തൊക്കെ ഇ ങ്ങെനെ കടികളൊക്കെണ്ടാക്കി കഴിക്കാ രസാണല്ലോ പ്പം നെയ്യപ്പൊക്കാെണ്ടായ് അ അവിടെ എന്ത് പലഹാരംണ്ടായ് ഹലോ
ഹലോ ആഹ് നെയ്യപ്പാെക്കെ ഒണ്ടാക്കാ അറിയോ
ആഹ് നം ഞാൻണ്ടാക്കൂലാ മ്മണ്ടാക്കി തെരും അത് കയിക്കും
ആഹ് അതേ ഇവ്ടെ പലഹാരായിട്ട് പിന്നേ വൽതായ്ട്ടൊന്നുല്ല ഈ കടേന്ന് വാങ്ങിച്ചിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഒള്ളു ഒന്നും ഉണ്ടാ ക്കാനൊന്നും പോയില്ലാ ഇന്നത്തേക്ക്യ്
ആഹ് ആഹ്
നിങ്ങളവ്ടെ എന്താണ് പ്രത്യേകം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നെ വൈകുന്നേരെങ്ങെൾല്
നമ്മള് ഇങ്ങെനെ നെയ്യപ്പം പയംപൊരി പിന്നെ നമ്മള് ഈ ഇലയടാ അങ്ങൻത്തെ സംഭവങ്ങളൊ ക്കെ ണ്ടാക്കാറ്ണ്ട്ട്ടോ ആഹ് അത് ഭയങ്കര ഇഷ്ടാ എലെയട നല്ല രസവല്ലേ
അതെ ശർക്കരയൊക്കെ വെച്ചിട്ടുള്ളെ അല്ലേ
ആഹ് അതെ
അതെ ആഹ് അതെ പിന്നെ അല്ലാതെ വേറെ വെറൈറ്റി ആയിട്ടുള്ള പ്രത്യേകതരം പലഹാരങ്ങളൊന്നും ഇല്ലാ
ഇല്ലാ നമ്മള് വെടെ അങ്ങെനെ ഇണ്ടാക്കാറില്ലാ അവ്ടെ എന്താ ക്കേണ് പൽഹാരങ്ങള് പ്രത്യേകായ്
ഇവെടെ പലഹാരങ്ങ ഈ പർഞ്ഞ പലഹാരങ്ങൾ തന്നെ പഴംപൊരി ആഹ് നമ്മളെവെടെ ഓട്ടട പറയും ഓട്ടടാ ഓട്ട ഈ എലെയടക്ക്യ് ഇങ്ങളെ എലെയപ്പം ന്ന് പറയും
ആഹ് ആഹ്
ലെയപ്പം പിന്നെ പഴംപൊരിക്ക്യ് വാഴക്ക്യാ അപ്പംന്ന് പറെയും
ഓഹ് വായിക്കാപ്പം ഞാൻ കേട്ടിട്ട്ണ്ട് അങ്ങെനെ പറയ്ണെത്
ത്തോണ് പക്ഷേ സംഭവം തന്നെയാ
അതെ അതെ
അതെ പക്ഷെ രുചിയില് വെത്യാസ ഒണ്ടാവും ചെലെവെര് ഏഹ് ഇതിലേക്ക്യ് എന്തെങ്കിലും കൂട്തലായിട്ടെന്തെങ്കിലൊക്കെ മിശ്രിതങ്ങെള് ചേർക്ക്ന്നുണ്ടാവും അതൊ വിദേശെത്തെ ഇതല്ലേ എന്തെങ്കിലാെക്കെ പരിപാടികളൊ വന്നാ നിങ്ങളവ്ടെ എന്താണ് പ്രധാനപ്പെട്ടാ ബിരിയാണി ആണോ
ആഹ് നമ്മള് മെയ്നായ്ട്ട് ബിരിയാണി തന്നെ ഉണ്ടാക്കാറ് നമ്മള് വീട്ട്ല് ഇണ്ടാക്ക്ണ സംഭവം അങ്ങെനെ അറിയത്തൊന്നുല്ലാ ന്നാലും ചെർതായ്ട്ടൊക്കെ ഞാന അങ്ങനെ ആഹ് ഞാൻ പഠിക്കുവാണ് വീട്ടിലുമ്മ ണ്ടാക്കണ കഴിക്ക അല്ലാതെ ങ്ങനെ കുക്കിങ്ങിലോട്ടൊന്നും
ആഹ് പാചകങ്ങളൊന്നും അറിയില്ല എന്നാലും അറിയാവുന്ന പാചകം എന്താ
അങ്ങനെ ഞാന് പറ സത്യം പറയാണെങ്കിൽ എനിക്ക് ചായ ന്യൂഡിൽസ് അങ്ങനത്തെ സഭങ്ങളെ ഉണ്ടാക്ക കനാരള് ഹാക്കി
ആഹ് തലമുറയുടെ പാചകക്കാരിയാണല്ലേ
അതെ അതെ
പഠിക്ക ഞാനും യൂട്യൂബിലൊക്കെ നോക്കിക്കെ തന്നെയായിരുന്നു ആദ്യങ്ങ ആദ്യം ചെയ്യുന്നത് ഇപ്പ എല്ലാം ഒക്കെ തറവായിട്ടുണ്ട്ം മന്തി മന്തി വേണമെങ്കിലും വെക്കും യൂട്യൂബിൽ നോക്കി
ആഹ് ശീലായ പിന്നെ അങ്ങനെ നമ്മള് ട്ര ഞാൻ ചെയ്ത്ക്കിട്ടില്ല ചെയ്ത ക്കണം വെറുതെ ഇരിക്കുമ്പോ
മടി വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആഹ് ആഹ്
ഉ പിന്നെ ഈ മഴ കാലാവുമ്പോഴത്തേക്കും നല്ല വിശപ്പായിരിക്കും അങ്ങനെ വിശപ്പില് വരുമ്പോഴത്തേക്കും പാചകങ്ങള് ഇങ്ങനെ ഓരോന്നൊക്കെ പരീക്ഷണങ്ങൾ ഓരോന്നൊക്കെ നടത്തും
ആഹ് ആഹ്
വിശപ്പ്കുടുമ്പോൾള്ളതത് ചില നേരത്ത് നമുക്ക് ഇങ്ങനെ അതത് ഉണ്ടാക്കണം ഇത് ഉണ്ടാക്കണം എന്നൊക്കെ തോന്നിട്ട് ക്ക് എന്തെങ്കിലൊക്കെ ചെയ്യ അത്രന്നെ
ആഹ് അതെ
കൂട്ടുകാരുംക്കെ ആയിട്ട് പുറത്തൊക്കെ പോകാറുണ്ടോ യാത്രയൊക്കെ ചെയ്യാറുണ്ടോ
ഓഹ് യാത്ര ചെയ്യാറുണ്ട് നമ്മള് നമ്മുടെ വീടിന അടുത്തുള്ള ആളുകളൾക്കൊയിയിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ നമ്മുടെ കൂട്ടിയൊക്കെ വെച്ച ഇറങ്ങും നമ്മള് കൊറച്ചു പേരുണ്ട് ഒരു അഞ്ചാറാള് ന്നട്ട് നമ്മള് കട കടേല്ലൊക്കെ പോയി ചായ കുടിച്ച അങ്ങനെ
ആ അങ്ങനൊയിട്ടേ അതാ മഴയത്തൊക്കെ പോകുമ്പോ നല്ല രസമായിരിക്കും അല്ലേ
അതെ നമ്മള് അത് ഭയങ്കര രസമാണ് എന്നുംന്നുമല്ല നമ്മള് എല്ലാരും കൂടി ഒത്ത് കിട്ടുമ്പോ മാത്രം എന്തും എല്ലാരും കിട്ടാന്നല്ലേോ
വയൽക്കരൽ ഒരു അപ്പൂപ്പന്റെ കട കടയുണ്ട് ചായപ്പീടിയ അവിടെ ചെന്ന് നമുക്ക് ഇതുപോലെ തന്നെ മഴയത്ത് പോയാലും മഴയുടെ ആ സൈഡില് അപ്പൂപ്പന്റെ ചായയുടെ സൈ കടയുടെ സൈഡില് കേറി നിന്ന് ഈ മഴത്തുള്ളി ഇങ്ങനെ വീഴില്ലേ നമ്മളെ ഓലമന്നും ഓടുമേന്നൊക്കെ വീഴുന്ന ആ ഭാഗത്തോട്ട് കേറി നിന്ന് ചായ കുടിക്കും പിന്നെ ഞങ്ങളുടെ വെട്ട് കേക്കന്ന് പറയും മഞ്ഞ കേക്ക നടക്കുങ്ങനെ വെട്ടിട്ടോ അതെ അ അത കഴിക്കും വയലൊക്കെ നോക്കി എന്ത് രാസവ അല്ലേ
ആ ആ രസാണ് അതൊക്കെ പ്രത്യേക
മനസ്സങ്ങ് നിറയും
കൂട്ടുകാരോടൊപ്പം പോകുമ്പളാണ്അത്രയും രസംണ്ടാവുള്ളു
അതെ കൂട്ടുകാരുടെ പോകുമ്പോഴേ രസള്ളൂ അല്ലാതെ വീട്ടുകാർക്കൊപ്പം പോകുമ്പോ വണ്ടിമ്മൽ ഇരുത്തേ ഉള്ളൂ പുറത്തെറങ്ങാൻ സംമ്മരിക്കത്തില്ലേ ആ അത പിന്നെ കുറെേ മഴ ആയ നമുക്ക് അകത്തിരിക്കാം പിന്നെ വണ്ടിമ്മല് എല്ലാരും കൂടെ നിങ്ങി ഇരിങ്ങ ഇരുന്നിട്ട് ചായ അങ്ങൂട് തട്ടൻ പോയി പൊറത്ത് വീഴും അങ്ങനെയൊക്കെ
അത്ണ്ട്.
പിന്നെ വണ്ടിമ്മലിരുന്ന് വഴക്കാവോ, അത് വേറൊരിത്. ഇത് കൂട്ടുകാർക്ക്പ്പം പോണംന്ന് വെച്ചെങ്കിൽ നമുക്ക് ചിരിച്ച് കളിച്ച് നമുക്ക് എന്തുവേണോ
നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയും ഓരെ കൂടെ പോയാല്.
ആഹ്.
ഉം.
അതെ അപ്പ ഇന്ന് ഞാൻ ചായ കൊള്ളില്ലെങ്കി കൂടി നമുക്ക് ആ ചായയ്ക്ക് ഭയങ്കര മധുരവായിട്ട് തോന്നും.
അതെ അമ്മളവ്ടെ കഴിക്ക്ണ സംഭവല്ല നമ്മള് ഒന്നിച്ചിരിക്ക്ണെ അതാണ്.
മേനേജറെന്നെ, കഴിക്കാൻ വേണ്ടി എല്ല സത്യം പറഞ്ഞാ പോകുന്നേ ത് ഒരുമിച്ചൊന്ന് പൊർത്ത് ചാടാനായിട്ടാണ് പോകുന്നത്. ഒത്തിരി കൂട്ടുകാരൊക്കെ എല്ലാരും കൂടേണ് ഉം, പോണെ
ആഹ്, സ്കൂള്ലല്ല നമ്മള് നാട്ടിലെ ഫ്രണ്ട്സാണ്. സ്കൂൾള് നമുക്ക് വേറെ ഫ്രണ്ട് സ്ണ്ട്, നാട്ടിലെ ഫ്രണ്ട്സമ്മള് എന്നും കാണാലോ മറ്റേ നമ്മള് സ്കൂള് ഇപ്പ ഞാൻ സ്കൂള് കഴിഞ്ഞു. അപ്പം മ്, സ്കൂൾള് തെ ഫ്രണ്ട്സിനൊന്നും ഇപ്പ കാണാറില്ല. അമ്മള് നാട്ട്ത്തെ ഫ്രണ്ട്സിന് പിന്നെ നമ്മള് എന്നും കാണും അങ്ങനെ
ആഹ്, അപ്പൊ അങ്ങനെ എപ്പഴും പോവും. മഴയുള്ളപ്പഴും പോവും?
മഴയുള്ളപ്പം നമ്മൾ ചെലപ്പൊ അങ്ങനെ വീട്ടാര് വിടൂല, പിന്നെ നമ്മള് എട ക്കൊക്കെ കാല് പിടിച്ച് പോവും.
അതെ.
ആഹ്, ആഹ്
ഉം, ശരി പിന്നെ അല്ലാതെ വേറെ എവിടെയും പോയില്ല ആഹ് കൂട്ടുകാരുവായിട്ട്.
ആഹ്, അങ്ങനെ പൊർത്തു പോകും നമ്മളവടെ ചുറ്റുവാത്തുള്ള സ്ഥലത്ത്ങ്ങൽ മാത് ത്ര പോവൊള്ളൂ വീട്ടാര് കൊറച്ച് ഇല്ല വീട്ടാര് കൊർച്ച് ഇതാണ് അതുകൊണ്ട് നമ്മള് അങ്ങനെ സിനിമക്കൊന്നും വിടൂല.
ആഹ്, ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം തരും. ഒരുപാടൊന്നും തരില്ലല്ലേ? ചെറിയ ചെറിയ സ്വാതന്ത്ര്യങ്ങള് മാത്രം.
അതെ, ചെറിയ ചെറിയ സ്വാതന്ത്ര്യം.
ദൂരോട്ടൊന്നും പോവാൻ സമ്മതിക്കില്ല അല്ലേ?
ഇല്ല ഇല്ല. ദൂരോട്ട് പോവാൻ സമ്മയ്ക്കാറില്ല.
പിന്നെ എന്താണ് ഈ പഠനോകോത്തിന്റെ കൂടെ എന്തെങ്കിലും പാടുവോ ഡാ ഡാൻസ് കളിക്ക്യോ അങ്ങനെ എഴുതോ വായിക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെണ്ടോ?
അങ്ങനെ പ്രത്യേകം കഴിവുകളൊന്നുംൻക്കില്ല്യ. നമ്മള് നമ്മള് ഫ്രീ ആവുമ്പൊ
കഴിവ്കളെന്താന്ന് കണ്ടെ
ആഹ്, ആഹ് നമ്മള് ഫ്രീ ആവു
കണ്ടെത്തി അത് താക്കണം.
ആഹ്, ആഹ്
വരയ്ക്കോ വരയ്ക്കോ വായിക്കോ എന്തെങ്കിലും എഴുതെ
അറിയോന്നല്ല നമ്മൾ വെർതെങ്ങനെ ഇരിക്കുമ്പൊന്തെങ്കിലൊക്കെ നമ്മള് അതും യൂട്യൂബ് നോക്കിയൊക്കെ അങ്ങനെ ട്രൈ ചെയ്യും ഇപ്പം കൊറേ കാലായിട്ട് സ്കൂൾല് വെക്കേഷനൊക്കെ കഴിഞ്ഞാല് നമുക്ക് തൊറന്നിട്ടില്ല ഞാൻ ആഫ്റ്റർ പ്ലസ് ടു ആണ് അപ്പം.
അതെ
ന്ക്ക് ആഹ് കൊറേ ലീവ്ണ്ട്. അപ്പൊ നമ്മള് എന്തെങ്കിലൊക്കെ ചെയ്യേണ്ടേന്ന് വിചാരിച്ചു അങ്ങനെ ഓരോന്ന് ചെയ്യും.
ചെയ്യും ചെയ്യും എല്ലാരൊക്കെ ഈ ഇത് ചെയ്യാറുണ്ടല്ലോ ഓരോ ഉം ഇതൊക്കെ ഉണ്ടാക്കലും നമുക്ക് ഓരോ രൂപങ്ങളും നമ്മളെ വീട്ടില് വരച്ച് മറ്റേ ച് ചില്ലിട്ട് വെക്കുന്ന രീതിയിലുള്ള പടങ്ങളൊക്കെ വരയ്ക്കലും ഓഹ് എന്താ ഇങ്ങനെ തൂക്കിയിടുന്ന രീതിക്കുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊണ്ടല്ലോ ക്രാഫ്റ്റ് പോലത്തെ. അതൊക്കെ ഉണ്ടാക്കലൊക്കെ ഉണ്ടല്ലോ അതുവല്ല ഇപ്പം അതൊരു കച്ചവടം ആവുന്നുണ്ടല്ലോ ഓൺലൈൻ വഴിയുള്ള കച്ചവടമായിട്ട് എത്രയോ കൊച്ച് കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ട്
ആഹ്, കാണാറുണ്ട് നമ്മള്. എന്നാ അതിലേക്കൊന്നും തിരിഞ്ഞിട്ടില്ല.
ഇൻസ്റ്റഗ്രാമില് ഇൻസ്റ്റഗ്രാമിലൊക്കെ തോറന്നാ പിന്നെ അതല്ലേ ഒള്ളൂ ഓൺലൈൻ കച്ചവടങ്ങള് മാത്രം.
ആഹ്, ഓൺലൈൻ കച്ചവടങ്ങളാണ് ഫുള്ള്. നമ്മള് തൊറന്നാ അതന്നെ കാണാറൊള്ളൂ.
ട്ട്കളുണ്ടല്ലോ മെഴുക് കൊണ്ടുള്ള ആർട്ട്. ഓരോരോ ഗസിൻ എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചിട്ടുള്ള ഓരോന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ ആഹ് നിങ്ങക്ക് ഈ ക്യാമ്പ്കളൊന്നും ഉണ്ടാവില്ല? ഈ അവധിക്ക് നിക്ക്ന്ന പിള്ളേർക്കൊന്നും
നമ്മടെ ഇവിടെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല.
അതെ
ഉം ഞാൻ ഇതുവരെ പോയിട്ടില്ല. നമ്മള് സ്കൂൾള് നമ്മള് സ്കൂൾലെക്കെ എൻ എസ് എസിന് ഇണ്ടായ്നു. അപ്പ നമ്മള് അവിടെ കൊറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്യാമ്പും കാര്യങ്ങളൊക്കെ.
കായികപരമായിട്ടൊക്കെ ഓക്കെയാണല്ലേ.
ആഹ് കൊഴപ്പല്ല.
ഓട്ടം, ചാട്ടം
അതന്ന ഓടും പക്ഷെ അങ്ങനെ ഭയങ്കര ഓട്ടക്കാരിയൊന്നല്ല. നമ്മള് നമ്മടെ സ്കൂളില് ഹൺഡ്രഡ് മീറ്റർ അങ്ങനെയൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അല്ലാതെ
ആഹ്, അല്ല എൻ സി സിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ പിന്നെ എൻ സി സിയിലെ പിള്ളേരെ കൂടുതലും ഈ ശുചീകരണങ്ങക്കെയാണല്ലോ കൊണ്ടുപോകാറല്ലേ?
അതെ അതെ
ആഹ് ഈ ഗാന്ധി ജയന്തിടന്നോ മറ്റോ സേവനവാരം എന്നൊക്കെ പറഞ്ഞിട്ട്
ആഹ് ആഹ്
പ്രധാനമായിട്ടും അങ്ങനെയുള്ള ദിവസങ്ങളിലാണല്ലോ കൊണ്ടുപോവാറ്.
ആഹ് ആഹ്
ഉം ഞങ്ങളവിടെ ഞാന് ആഹ് മറ്റേ റെഡ് ക്രോസ്ന്ന് പറഞ്ഞ സംഭവത്തിലുണ്ടായിരുന്നു മുമ്പ്. എൻ സി സിലൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇതുപോലെ തന്നെ ഈ ഒരു ടീം ഇങ്ങനെ തന്നേണ് ശുചീകരണങ്ങൾക്ക് കൊണ്ടുപോവെ എന്തെങ്കിലൊക്കെ സേവനങ്ങളുടെ ഇതിനത്തെക്കെ കൊണ്ടുപോവാ.